ഹ
അത കേൾക്കാം
കേൾക്കാമോ
ആഹ കേൾക്ക
സുഖാണ്
ആഹ് ശത
ഓ മക്കളുണ്ടാവ മറ്റേ അങ്ങണ്ട് സൗണ്ട് ക്ലിയർ ഉണ്ടല്ലോ
ഇപ്പൊ കേക്കണ്ടോ
ആഹ ഇപ്പൊ കേക്കാംണ്ട
റേഞ്ചിന്റെ ഇഷൂ ഉണ്ട്
ആഹ ഫൻ ഇട്ടിട്ടുണ്ടോ
ിട്ടില്ല
ആഹ
ഫുട്ട് കഴിച്ചോ
ആഹ ഫുഡ് കഴിച്ചു നിങ്ങള് ഭക്ഷണംൊക്കെ കഴിച്ച ചോർന്ന പറ്റല്ല ആ മത്തിയക്കെ മത്തി കറിയൻ മത്തിയെ പറർത്ത ആഹ് മൂന്നാളണ്ട് എനിക്ക്
സ്കൂൾ പോയിട്ടുണ്ടാവില്ലേ എല്ലാരും
ആഹ സ്കൂള പോയ
എന്നിട്ടിപ്പ മയക്കുണ്ടോ അവിടെ
ഇപ്പൊ എണ്ടായിത്തി കൊറന്നുണ്ട് ഇപ്പം വെയിലുണ്ട് ഇപ്പ വേണ്ട ാലും ആത എല്ലരുംരും മയണ്ട
വലിയ മക്കളാണ് എല്ലാരും ഇല്ല ഇപ്പ രണ്ടു ദിവസം ദസായിട്ടില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വയില ചൂടാ
ആഹ ആഹ ഇവിടെ മഴന്തതറാവുമ്പോ മഴ പെയ്യണ്ട് രാവിലാസ ഇങ്ങനെ മഴ ചാടിയിട്ടുണ്ടായിരുന്നു
ആഹ
ആ ക്ക എത്ര രട്ടിയല്ല
ഇനിപ്പ ഒരു മോളള്ളൂ ഞാൻപ്പ പ്രസവിച്ച രണ്ടു മാസ ആയിട്ടോ
ആണോ
ആഹ
അ ശരി ഉ
പിന്നെ വേറെന്തൊക്കെയാ ഇങ്ങട്ട് ഇങ്ങോട്ട് വല്യ മക്കളാണോ
ആ എന്ത് മോള് എട്ടാം ക്ലാസ് പഠിക്കുന്നണ്ട് മോന് ആറാം ക്ലാസ് പഠിക്കുന്ന് ചെറിയ മോന് എൽ കെ ജി പഠിക്കുന്ന്
ആ ആ ഇനിയെപ്പോഴാ സ്കൂളട്ടക്കെ വെരിക്കാ
വന്നാ കളിക്കാൻ പോവാ അവര്
ഇല്ല കളിക്കാന് ആ പി കൊറച്ച് സമയല്ല പിന്നെ സമയില്ലല്ലോ കളിക്കാന് പിന്നെ ബാഗ് കൊടുത്തല് പിന്നെ പഠിക്കാല് പിന്നെ രാത്രി ഫുളും ഭക്ഷണം കഴിച്ച്
പഠ പഠിക്കാൻ മടിയുള്ള കുട്ടിയാണ എല്ലാം പഠിച്ചോ
ആ പഠിക്കും മക്കള് പഠിക്കുന്ന മക്കള് മാഷാ അള്ളാ എല്ലാരും
അങ്ങനെ മടിയൊന്നുല്ലല്ലെ
ഇല്ല ഇല്ല പിന്നെ എന്തേലും രാവിലെ ഭക്ഷണം എന്തേലും ചായയ്ക്കു എന്തേലും
രാവിലെ ഞങ്ങള് ഇവിടെന്ന് കോതുബ് വെച്ചക്കായിരുന്നു
ആ ഈ ഗോതമ്പ് മറ്റേ അൽസ ആക്കിട്ടാ
ആ നമ്മള് വേവി എന്താ നമ്മൾ അരി വേവിക്കണ മാതിരി വേവിക്കൂലേ ഒരുപാട്
ആ എന്നിട്ട് തേങ്ങാപ്പ ആ തേങ്ങാപ്പല് വച്ചിട്ട്
അതെ അതെ
അതില് ചി ചിക്കൻനോക്കെ ഇടുവോ അതില്
ഏ ഇല്ലേ ഏ അതൊന്നും ഇടുല്ല തേങ്ങ മാത്രം തേങ്ങ ഇടുക അല്ലെങ്കി തേങ്ങപ്പാല് പാരും പിന്നെ നെയ്യില് തൂമിച്ചും
ചർക്കരയൊന്നും ഓയ്ക്കില്ല
ഏ ഇല്ല ശർക്കരയൊന്നുടൂലാ വേണങ്കി നമക്ക് മധുരം മണ്ടൂര്ക്ക് പഞ്ചാരട്ട് നിന്നാ അല്ലാത്തൊരുക് അങ്ങനെയും തിന്നാം
ആ ഗോതമ്പ് നല്ലതാണല്ലേ
ആ ഗോതമ്പ് നല്ല എന്നിട്ട് നിങ്ങള് എന്ത ഉണ്ടാക്കിയെ ചക്ക ചക്ക ഉണ്ട് മാങ്ങ പൊതുവേ
ഓ
കണ്ട ചക്കയു മാങ്ങക്കെ
ആവിടെ ചക്കയും മാങ്ങ കഴിഞ്ഞ് മാങ്ങട്ടായിരുന്നു ക്ഷേകോല ഉണ്ടായി
ആ ഇബട മാങ്ങ അയൽവക്കത്തെ വീട്ടിലൊക്കെ ഇണ്ട് ഇഷ്ടം പോലെണ്ട്
മഴക്കാലമായതുകൊണ്ട് ചക്ക തായരിക്കുമ്പോ
ആ വെറുതെ പോവാർക്കും വേണ്ട
ആ ആർക്കും വേണ്ട മഴ വള്ള കുടിക്കും
ആ അതാണ് അപ്പൊ ചക്കന്റെ ടേസ്റ്റ് പോവും
മ്മ് ചക്കന്റെ ആ ഒരു ടേസ്റ്റ് പോവും
പിന്നെ എന്നിട്ട് നിങ്ങള്ളന്ത് ഉണ്ടാക്കിയെ രാവിലെയൊക്കെ
രാവിലെ ഞാനും കോഴിക്കട്ടാ അറിയോ കോഴിക്കട്ടാ
കെട്ടേക്കാണ്ണു ഞാന് ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ രാത്രിക്കൊക്കെ ഫുഡ് തന്നെ
രാത്രി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും കുട്ടികൾക്ക് ചോറും കറിയും ഒക്കെെ കറ ഉണ്ടാവും രാത്രികൾക്ക് പിന്നെ കുട്ടികൾക്ക് ഞാൻ ചോറ് തന്നെയെ കൊടുക്കാം ഹസ്ബൻഡ് എന്റെ ഭത്തായിയാന ചപ്പാത്തി എടുക്കും
ചപ്പാത്തിനെ ആ മൂന്ന് നേരം ഉണ്ടാക്കുന്നല്ലേ
ചപ്പാത്തി അച് ചപ്പാച ചപ്പാത്തി നണപ്പത്തി വലിയ പണിയായിട്ട് കൂടില്ല
നിങ്ങന്നെ ഉണ്ടാക്കല
ആഹ് ഞാൻ തനിയ ഉണ്ടാക്കുന്നെ
എനിക്ക് കുക്കീങ്ങൊക്കെ ഇഷ്ടാ
സ്പെഷ്യൽ കുക്കി സാധാ നമ്മള് എടുക്കുന്ന എന്തര വക്കുന്നല്ലേ
ഓക്കേ
സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനക്ക ഇഷ്ട്ടവ
എങ്ങനെ
കേക്ക ഇണ്ടാകുവോ ചോയ്ിക്ക
കേക്ക് ഇണ്ടാക്കും ഞാന് ഞങ്ങക്ക് പുരക്ക് കേണ്ടിട്ട്ുണ്ടാക്കും അത് പുറത്തേക്കൊന്ന ആക്കിയിട്ട്ുണ്ടാക്കും ക
നിങ്ങടെ മക്കൾക്കൊക്കെ -
എങ്ങനെ
ഫുറ്റോ
ക്ലിയർറില്ലിയോ
മക്കളൊക്കെ കഴിക്കാൻ എങ്ങനത്തെ ഫുഡാ ഇഷ്ടന്നാ
മക്കള് ഒക്ക് സാദാ പ പിന്നെ ബിരിയാണി ഇഷ്ടമാണ് അങ്ങനത്തെ നമ്മള് പറയറ്റട്ട അങ്ങനത്തെ തന്നെ നമ്മക്കൊക്കെ ഇഷ്ടമാണ്
ആഹ നിങ്ങൽ ബിരിയാണിയ ഒക്കെ വെക്കുവ
ആഹ ബിരിയാണി എല്ലാം നോക്കും
എല്ലാം ഒപ്പില്ലേ
ആ എല്ലാം എല്ലാം എക്കനൊക്കെ എല്ലാം വയ്ക്കും ഇവിടെ അത്യാവശ്യം ഉണ്ടാക്കും ഓ നമ്മള് നക്ക് നമ്മളെ മക്കൾക്ക് ആശ പിന്നെനെ യൂട്യൂബ് പോണണ്ടല്ലോ
ആ അല്ല നോക്കെ നിങ്ങളന്നാ വെക്കുവോ
ആഹ ഉമ്മ ആയിരിക്കും എല്ലാം വയ്ക്കും എങ്ങനെ
പാരമ്പര്യ ആണോ ചോയിക്കൻ
ഓ വെക്കും ഓമ്മയും വെക്കും പിന്നെ ഞാനും വെക്കാറുണ്ട്
ആഹ
എന്റെ കല്യാണത്തിന്റെ സമയത്തൊന്നും എനിക്ക ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിോ
ആഹ അതല്ലായിരുന്നു അങ്ങനെ തന്നെ ആ കടിച്ചു തുറക്കാനല്ല
മക്കളൊക്കായി പിന്നങ്ങനെ ആ- കല്യാണം മക്കളൊക്കെ ആ കല്യാണത്തിന് ഇങ്ങനെ കോളേജിൽ പോയി കൊടുക്കുമ്പോളായിരുന്നു കല്യാണം
ആ കല്യാണത്തിന് മുന്ന എല്ലാം മുന്നക്ക് വരും കല്യാണം കഴിഞ്ഞ നമ്മള് അങ്ങട്ട് ചെല്ലണം
ആ സത്യം
കല്യാണ് കഴഞ്ഞിട്ടല്ലേ പഠിച്ചണത്
ആല്ല പഠിക്കുന്നു
പിന്നെ അതല്ലാവ ഈ അവസ്ഥ അങ്ങനെ തന്നെയാ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതാണ്. രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരുവിധം എല്ലാം പഠിച്ചാങ്ങ് എടുക്കും
പിന്നെ നമ്മ നമുക്കായിട്ട് അടുക്കള കി നമുക്ക് ഇഷ്ടള്ളത് വെക്കാൻ പഠിച്ചു ഞമ്മള്
അതോ ഇപ്പ എല്ലാ അത്യാവശ്യം കുട്ടിയൊക്കെ വേണ്ടതോക്കെ
ആ
ഉ പിന്നെന്ത
മഴയില്ലെ
ആ ആ
തോടും പോയൊക്കൊണ്ടോ
അപ്പ അടുത്തൊന്നുമില്ല കൊറച്ച് ദൂരോട്ട് പോയാല് തുടക്ക നല്ലായില്ല കൊറച്ച് പോയ കുട്ടികള് മദ്രസേപോന്ന വയിക്കാ
ആ മദർസൊക്കെ നടന്നിട്ടാ പോക്ക്
ആ മദ്രാസ ഇവിടെ അടുത്തന്നെ വന്നിട്ടാ പോക്ക്
എപ്പ രാവിലെ വന്നാ രാവിലെ പോവോ
മോള് ആറെ ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് പോകും.
ഓ അപ്പ നേരം വെളുക്കോ അപ്പൊ വെളുക്കൂല്ലേ
ആ ഇപ്പ വെളുക്കും, പിന്നെ നേരെ വെളുക്കാത്തൊരു സമയെണ്ട്. പോണ വഴിക്കി ഞാനാ അവിടെ നിൽക്കും.
ആ
മമ്മള് കണ്ണിന്റെ മറെന്ന് മറയുന്നവരെ ഞാനവിടെ നോക്കി നിക്കും.
ആ ആ
ഉ അങ്ങനെ
പിന്നെ എപ്പഴാ തിരിച്ചു വരിയാ
അരമണിക്കൂർ ക്ലാസ് അരമണിക്കൂർ കഴിഞ്ഞാല് തിരിച്ചു വരും
അരമണിക്കൂറുള്ളൂ
ആ അരമണിക്കൂറാന്ന്
ശനിയും ഞായറുമോ
ശനി ഞായറും അരമണിക്കൂറാന്ന്
എപ്പഴും അരമണിക്കൂറുള്ളൂ
ആ അരമണിക്കൂറാ ക്ലാസ്
ആ
അതെ ചെറിയ
ആ
അപ്പൊ അങ്ങനെയാ ഓരോ ക്ലാസ് ഓരോ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട്
ആ ചെറിയ മദ്രസ ആക്കാരല്ലേ
ആ ആ
ആ പിന്നെ എപ്പഴാ കുട്ടികള് സ്കൂൾക്കൊക്കെ പോവാ
സ്കൂള് പിന്നെ വണ്ടി വരും, മുറ്റത്തേക്ക് വണ്ടി വരുമ്പോ വണ്ടീ കേറിപ്പോ മോള് കുറച്ച് ദൂരത്തേക്കാ. മോന് അടുത്ത് തന്നെ, പക്ഷേ മോനും വണ്ടി വരും ചെറിയ മോനാണല്ലോ.
ആ അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെല്ലേ, വീടിന്റെ അടുത്ത്. ത്തേക്ക് വണ്ടി വരും കൊണ്ടോവും.
മഴ ആയാലും പേടിക്കാനില്ല.
ആഹ്
എന്നാ ശരിട്ടാ.
ആ ശെരി ശെരി